ആഹ് ഓക്കെ വെൽക്കം
എന്തുണ്ട് വിശേഷം
ഉം നല്ലതെന്നെ ഇങ്ങനൊക്കെ പോണു
ഇവടെ കരണ്ട് പോയിപ്പോ
ണ്ട് പോയോ
അത് തോന്ന്ണെ ട്രാൻസ്ഫോമറ് പൊട്ട്യേതാന്ന് തോന്ന്ണ് എന്തോ സൗണ്ട് കേട്ടെന്നാ പറഞ്ഞെ കൊച്ച് പറഞ്ഞ്
ആഹ് മഴ പെയ്തോ
ഇല്ലെന്നേ അപ്പോ ട്രാൻസ്ഫോർ പൊട്ടി ന്ന് തോന്ന്ണു അതങ്ങനെ എടക്കെക്ക് ഇവടങ്ങനെ സംഭവം ണ്ടാവാറ്ണ്ട്
ആഹ് ആഹ് ഇവടെ നേരത്തെ മഴ പെയ്തിട്ടേ നല്ല കാറ്റടിച്ചപ്പോ പോസ്റ്റ് വീണു ന്ന്ട്ട് കമ്പിയൊക്കെ പൊട്ടി കരണ്ടൊന്നും ഇല്ലേര്ന്നു
എന്ന്ട്ട്പ്പൊ ശെരിയാക്യോ
ഓ ഇപ്പൊ ശെരിയാക്കി ഇപ്പ കരണ്ട് വന്നു പിന്നെ അപ്പർത്തെ ലൈന് രണ്ട് രണ്ട് ടേ തരം ലൈന്ണ്ട് വടെ അപ്പർത്തെ വീട്ടാര്ക്ക് വേറെ ലൈനാ അപ്പൊ അത് പൊട്ടി ട്ടി അതുവരെ വന്ന്ട്ടില്ല അത് നന്നാക്കിക്കൊണ്ടിരിക്യ അത് അത്യാവശ്യം വല്യ വീഴ്ച്യാന്ന് പർഞ്
ഇവടെയൊക്കെ എനിക്ക് തോന്ന്ണ് ഞങ്ങള് വേറെ സ്ഥലത്തൊക്കെ വരുന്ന വഴിക്കൊക്കെ ലൈൻ പൊട്ടി അപകടൊക്കെണ്ടായിട്ട്ണ്ട്
ആഹ് കാറ്റടിക്കുമ്മാണ് അധികായിട്ട് വെര
പോസ്റ്റൊടിയ്ണതാ
ആഹ് ഞങ്ങക്ക് ഇവടെ കാറ്റടിച്ച അന്നപ്പൊ പോസ്റ്റ് വീഴും
ഓ
ആഹ് അത്രയ്ക്കും നല്ല കാറ്റും മഴയാണെങ്കില് ഒന്നെങ്കില് മരംപൊട്ടി വീഴെ അങ്ങനെ എന്തെങ്കിലൊക്കെണ്ടാവും ഇപ്പൊ നേര്ത്തെ അപ്പർത്തെ പ്ലാവ്ന്ന് ചക്ക വീണ് ട്ട് പിന്നെ എന്തൊക്കോ പൊട്ടി വീണ്
ഉവ് ഉവ്വാ
അതെ എന്താകോ സൗണ്ട് വെര്ന്ന്ണ്ടല്ലോ
ആ അത് ആ അത് ഞാൻ മാറ്റി ഉം പിന്നെ എന്ത്ണ്ട് വിശേഷം
പിന്നെന്താ അങ്ങനെക്കെ പോണ്
ചോറ് ഏഹ് ഇനിയിപ്പോ രാത്രിയാവില്ലെ ഭക്ഷണോക്കെകഴിക്കുമ്പോ.
ആഹ് രാത്രിയാവും എന്തെങ്കിലൊക്കെ വെക്കണം ഇനി രാത്രിത്തേക്ക്. വൈകുന്നേരത്തൊക്കെ കഴി ഞ്ഞു ഇനി രാത്രിത്തേക്ക് എന്തെങ്കിലും ഇനി മീൻ കൊണ്ടോന്നാ മീൻ പൊരിക്കെന്തെലും ചെയണം. മിനിയാന്ന് ഇവിടെ മന്തിയാ ആ എന്താ വാങ്ങിയേ?
തിരിയാൻ മേടിച്ചു.
തിരിയാൻന്ന് പറഞ്ഞാല്? ആഹ്
ആയല പോലിരിക്കും.
ആ അയല ആ അയല ഇവിടെ വാങ്ങലുണ്ട് അയില.
അയല അയലയുടെ വേറൊരു മോഡല് ഇച്ചിരി മേളില് ഇച്ചിരി മുള്ളൊക്കെ ആയിട്ട്.
ആഹ് ഞങ്ങള് ഇവിടെ കാണയെന്ന് പറയും.
ഓ എന്താ?
കണയൻ പാര കണയൻ പാര.
ഇവിടെ തിരിയാൻന്ന് പറയും.
ആഹ്. ക്കണം അത് നല്ല പൊരിച്ചാലും മല്ലിപ്പൊടി ഇട്ട് കറി വെച്ചാലും നല്ല രസ.
ഇല്ല അത് കറി വെച്ചാ അത്ര ടേസ്റ്റ് ഇല്ല ഞങ്ങള് അത്.
ആ ഞങ്ങളിവിടെ അത് രണ്ടു തരത്തിലും വെക്കും നല്ലൊരു നടു കൂട് മുള്ള്ള്ള തരത്തിലുള്ള അല്ലെ?
അതെ ചെല സ്ഥലത്ത് അതിന് അതിന്റെ വലുത് വറ്റാന്ന് പറയും വറ്റാ.
ആഹ് അങ്ങനെ പേര് അറിയില്ല ഞങ്ങള് ഇവിടെ കണേന്ന് പറയും.
അയിന്റെ ചെറുതും ഉണ്ട് വലുതും ഉണ്ട്.
ആഹ് ആഹ് ആ പിന്നെ സൂത ചൂത ഒക്കല്ലേ? സൂദയൊക്കെ ആ ചൂര ഞങ്ങളിവിടെ സൂദാന്ന് പറയും.
ഓ ചൂരാ കേരാ.
ആ കേരയ്ക്ക് ഞങ്ങള് കേദർന്ന് പറയും.
ഊയോ എന്റെ ദൈവമേ ഇവിടെ ചൂരാ കേരാ പിന്നെ മത്തിക്ക് മത്തിന്ന് പറയും ചാളേന്നും പറയും.
ആഹ് ആഹ് മത്തിക്ക് ഞങ്ങള് ഇന്ന് ഇവിടെ മത്തിയ.
പിന്നെന്ത്‌ന്നാ കിളിമീൻ.
കിളിമീനിന് ഞങ്ങള് കോരാന്ന് പറയും പുതിയാപ്പ്ള കോരാന്ന് പറയും കോരാന്ന് പറയും.
ഓ
പുതിയാപ്പ്ള കോര നല്ല പേര്ല്ലെ. പിന്നെ ചെമ്മീന് എന്ത് പറയും? ചെമ്മീന്.
ചെമ്മീന് ചെമ്മീൻ തന്നെ പറയണെ.
ചെമ്മീൻന്നന്നെ പറയും.
പിന്നെ ചെലര് വേറെ എന്തോ ഒരു പേര് പറയുന്നുണ്ട്.
ആ ഈ പാമ്പു പോലത്തെ മീൻ എന്താ പറയല്
പാമ്പ് പോലത്തൊരു നീളള്ള മീൻ മുഴിയലിനീന്ന് പറയും മുഴിയൽനി
എന്താണ് മുളിയലിഞ്ഞിയോ.
മുഴിയെൽഞ്ഞി മുഴിയെൽഞ്ഞി.
ആഹ് ഞങ്ങളവിടെ ന്താ അരഞ്ഞാളമീന്. അല്ലെങ്കില് തളമീന് തളമീൻന്ന് പറയും നല്ല കാൽസ്യള്ള
ഉം അതെ.
ആഹ്, എനിക്ക് വല്യേ ഇഷ്ടല്ലാ. അത്
അത് കൊഴുവ.
ആഹ് എനിക്ക് അത്ര ഇഷ്ടല്ലത് കോ ആഹ് ശെരി പിന്നെ ഏട്ട മീണ്ടൊ ഏട്ട
അതിനെന്താ
ഏട്ട, ഏട്ട വാങ്ങലുണ്ടോ എന്താ നല്ല എറച്ചിക്കെള്ളൊരു മീനാ. നല്ല താലയൊക്കെ കുറച്ച് കൂർത്തിട്ടുള്ള.
കൂരീന്നാണോ പൂമീനാണോ.
പൂമീനായിരിക്കില്ല വേറെന്തോ ആയിരിക്കും. പൂമീനിന് ഇവിടെ എന്തോന്നിനു അങ്ങനെ പറയണ കേട്ടീനു മീന്, ചെറിയ ഒരു മീനില്ലേ പരല് പോലത്തെ അതിനവിടെ എന്താ പറയ
അത് കൊഴുവ കൊഴുവ
കൊഴുവ ആഹ് ഞങ്ങളിവിടെ നെത്തല്.
ആഹ് ചിലര് നത്തൽന്ന് പറയും
നത്തല് നത്തല് മീൻ പറയും അത് നല്ലണം പൊരിക്കും. നന്നായിട്ട് പൊരിക്കും പിന്നെ തേങ്ങ തേങ്ങൊക്കെ ഒഴിച്ചിട്ട് കറിവെക്കും
അത് വറുക്കാനാണ് നല്ലത്, പിന്നെ ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ട് കറി വെച്ചാലും നല്ല
ആഹ്, ഇവിടെ തേങ്ങ അരച്ചു വെക്കും അമ്മ നല്ല രസാ
ഓഹ്
ഓരോ സ്ഥലത്തേക്ക് ഓരോ പച്ച തേങ്ങ അരച്ചി വെക്കും നല്ല തക്കാളിയൊക്കെ ഇട്ടിട്ട്. പിന്നെ പെരിഞ്ചീരം ഒക്കെ കൂട്ടിയിട്ടരക്കും.
ഞാൻ വളം കോരി ഒഴിക്കായിരുന്നു നല്ല വയങ്കര സ്മെല്ലാ അതിന്.
ആഹ് ആണില്ലേ നേരത്തെത്തെ കൃഷീന്റെത് അല്ലെ
ആഹ്, അപ്പൊ ഞാനത് വെള്ളം നീട്ടി കൊറേ മോട്ടർടിച്ച് കൊറേ ബാരല് വെള്ളം നെറച്ചിട്ട്. അതിന്ന് എല്ലാത്തിന്റേം ചോട്ടിലേക്ക് കോരി ഒഴിച്ചു
ആഹ്, ഇനി ഇന്നിപ്പവിടെ മഴ പെയ്യോ? മഴ പെയ്ത ഒലിച്ചു പോവൂലെല്ലോ, ആഹ് മഴെയ്താ ഒലിച്ച് പോകന്നില്ലല്ലോ അതൊണ്ട് പിന്നെ പേടിക്കാനില്ല.
ഇല്ല ഇല്ല പിന്നെ ചോട് നമ്മളെ തടം പോലെ ആക്കിയാലതി കെടന്നോളും.
ആഹ് ശരിയാ മഴ അടിയിലേക്ക് എറങ്ങിക്കൂളല്ലോ ല്ലേ.
ഇന്ന്പ്പടിയിലേക്കെറങ്ങിക്കോളും മഴ പെയ്യാതിരുന്നാ പോവൂല.
ആഹ്, ആഹ് നിയുമ്പോഴും നല്ലതാണ്
ഉം
ഇവിടെ കൂടുതലും പച്ചമുളകൊക്കെ കൃഷി ചെയ്യുള്ളൂ. പിന്നെ വഴുതന, മത്തൻ, പടവലം. ഒക്കെ കൃഷി ചെയ്യും. ആഹ് അതൊക്കെ ഉണ്ട് അതൊക്കെ വീടിന്റെ അടുത്ത് വയലുണ്ട്. അപ്പൊ അവിടെന്ന് ചെയ്യും ഞങ്ങള് പൈസയൊക്കെ കൊടുത്തിട്ട് വാങ്ങും. പിന്നെ കൃഷിയൊക്കെ പിന്നെ ഇവിടെ ഇഷ്ടം പോലെണ്ട് കറമൂസ. തണ്ണിമത്തല്ല അതൊന്നും ഇവിടെ അങ്ങനെ ഉണ്ടാവലില്ല. തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ വത്തക്കേനെ അല്ലേ പറയുന്നെ
നമ്മള് ഈ വേനൽക്കാലത്ത് നമ്മള് ജ്യൂസ് അടിച്ചും അല്ലാതെ ചുമ്മാ തിന്നണതും ഉള്ള് ചോമന്നത്-
ആഹ് അത് തന്നെ അത് വത്തെയ്ക്ക ഇത് തണ്ണിമത്തൻ അത് യങ് നിങ്ങള് അതൊന്നും ഇവിടെ ഇണ്ടാവില്ല അത് കൂടുതലൊക്കെ പൊറമെന്ന് കൊണ്ട് വരികയാ ചെയ്ക
കറി വെക്കുന്ന മത്തങ്ങ വേറെ
അത് മത്തൻ വേറെ അത് നല്ല പച്ച കളറില് ഇങ്ങനെ ഉരുണ്ടിട്ടുള്ള മത്തങ്ങ
അതെ അതെ അതെ മഞ്ഞേയുണ്ട് പച്ചേയുണ്ട്
ഉള്ളില് മഞ്ഞ കളറായിട്ട്
അതെ അതെ തീർച്ചയയിട്ടും അതെ
ആഹ് ആഹ് വത്തക്കെയും ഉണ്ട് ട്ടോ മഞ്ഞയും മഞ്ഞക്ക് നല്ല മധുരവ ആ പച്ചയാലും പച്ചിം രണ്ട് ടൈപ്പാ ആ പവക്കാടാ അയ്ന് ഞങ്ങള് അവക്കാടോന്ന് പറയും ഓ ഉണ്ട്ണ്ട് അത് വീട്ടില് ത ഓ നല്ല രസണ്ട് നല്ല പാലൊക്കെ ഒഴിച്ച്- ട്ട് ആ നല്ല പാലൊക്കെ ഒഴിച്ചിട്ട് കുടിക്കല്ണ്ട്
ഞാൻ പാൽ തെളപ്പിച്ചിട്ടാ ജ്യൂസ് അടിക്കാറ്
ആഹാ നല്ല രസാ അവിടെ വീട്ടില് തയ്യ് കൊണ്ടോന്നിട്ട് കുഴിച്ചിട്ടിട്ട് രണ്ടെണ്ണം ഇണ്ടായിട്ടുണ്ട് കൊറച്ച് കാലം പിടിക്കും തോന്നുന്ന്ണ്ട് ഇല്ലേ അത് ഇണ്ടായി കിട്ടാൻ
വീട്ടിൽ ഇണ്ടോ അത്
ആഹാ വീട്ടിലുണ്ട് രണ്ട് തൈയുണ്ട്
രണ്ട് കായ ഇണ്ടായോ
കായി ഇണ്ടായിട്ടില്ല രണ്ട് തൈ ഇണ്ടായിട്ടുണ്ട് നല്ല കൊറച്ചൊരു ഒരാളെ വലിപ്പത്തി- ത്തില് വെച്ചി ഒരാളെ വലുപ്പത്തിൽ ഇണ്ടായിണ്ട്
ആഹ് തൈ ഇവിടെയുണ്ട് പക്ഷേ ആയില്ല ഇത് വേറെ സ്ഥലത്തിന്ന് ഞങ്ങക്ക് കൊണ്ടുവന്നതാ
ആഹാ ഇത് ഇന്റെ മാമന്റെ വീട്ടിലൊക്കെ ഇണ്ടായിരുന്നു അപ്പോ അവിട്ന്ന് ഇടുത്തോണ്ട് പോന്നീനിം അയിന്റെ തൈയിണ്ടായി ഏ അവകാടോ കൊണ്ടോന്നായിരുന്നു അത് ജ്യൂസ് അടിച്ചിട്ട് അതിന്റെ തൈ കുരു ഉണ്ടാവല്ലോ കുഴിച്ചിട്ടായിരുന്നു അങ്ങനെ തൈ വെച്ചു പിന്നെ സപ്പോട്ടക്കെ ഒണ്ട് അത് ഒരുപാട്ണ്ടാവും സപ്പോട്ട ഒരു വലിയ മരം നറച്ചുണ്ടാവലുണ്ട്
റംമ്പൂട്ടാനോ
റബൂട്ടാൻ അടുത്ത വീട്ടിലെ ചേച്ചീന്റെ വീട്ടിലുണ്ട് റംമ്പൂട്ടാൻ പിന്നെ മറ്റേ സീതപ്പഴം ഇല്ലേ അത് പിന്നെ ആത്തച്ചക്ക അതിനെന്താ അവിടെ പറയ്ക
ആത്തച്ചക്കാന്ന് പറഞ്ഞ-
ആഹാ
ആഹാ ഞങ്ങള് ഞാ- ഇവിടെ ആത്തച്ചക്കാന്നാ പറയ്ണെ ഉറുമാമ്പഴം എന്നും പറയും ചെലെ സ്ഥലത്തേക്ക്
ഞങ്ങളെ ഇവി ആ പിന്നെ ചക്കപ്പഴന്ന് പറയോലോ ചെലോര്
ആത്ത ചക്കയോ കൂഴച്ചക്ക വരിക്കചക്ക കേട്ടിട്ടുണ്ട്
ആഹ് ആഹ് ഈ ആത്തച്ചക്കാന്ന് പറഞ്ഞാല് ഒരു ഉണ്ട ആയിട്ട് കയ്യില് ഇങ്ങനെ- ഒരു വല്യ ഒരു കോലുണ്ടാവും അയിന്റെ ഉള്ളില് അത് ഇങ്ങട്ട് പൊളിയ്ക്കിയ
ഇത് അവ അത് ആത്തച്ചക്കാന്നന്നെയാണ് നാ നാ വേറെ സ്ഥലത്തൊക്കെ പറയുന്നത് ഉറുമാമ്പഴം.
ഉറുമാം ഉറുമാമ്പഴം അത് ഞങ്ങള് ഫ്രൂട്ട്സില് പ ഫലങ്ങളിൽ പറയ്ണാ ഉറ്മാമ്പഴം.
കടച്ചക്കയുണ്ടോ അവ്ടെ?
ഓഹ് കടച്ചക്ക ഇണ്ട്. കടച്ചക്ക ദാ വീടിന്റെ മുറ്റത്തെന്നെ ഇണ്ട്. കറി വെക്കുന്ന ആഹ് കറി വെക്കല്ണ്ട്.
അത് വറുത്തരച്ച് കറി വെക്ക്യും.
ആഹ് വറുത്തരച്ചിട്ട് നന്നായിട്ട് വെക്ക്യും അത് നല്ല രസാ. പിന്നെ അത് ചെലപ്പോ പൊര്, ചെലോര് പൊരിക്കുംന്ന് പറയ്ണേക്കാ.
എന്തോ?
പൊരിക്ക്യുംന്ന് കടച്ചക്ക.
ഉവ്വ് ഉവ്വ് വറത്ത അത് പൊരിച്ചെടുക്കും അത് നല്ലതാ.
ചെയ്തീല്ല. പിന്നെ മറ്റേ ചക്കയാണെങ്കില് അത് കൂടുതലും പുഴുക്ക് ഉണ്ടാ ക്കാ ചെയ്യാ ചക്കപ്പുഴുക്ക്. അരിപ്പിട്ടിട്ടും ആഹ് അരപ്പിട്ടിട്ടും അരപ്പിടാണ്ടിം വെക്കും പിന്നെ ഇപ്പ ഇന്ന് ഇതാ ചക്ക പഴുത്ത് ട്ട് കൊറേ ചക്ക പഴുത്തതുണ്ടായിരുന്നു. അത് കൊറേ തിന്നു. അയിന്റെ കൂടെ ഒരു കട്ടൻ ചായേം.
ഉം ശരിയാ.
പിന്നാ വയർവേദന ഒന്നും ഉണ്ടാവൂല്ല.
ഉംമ്. പാലൊക്കെ എങ്ങനെയാ പാലൊക്കെ മേടിക്ക്യാണോ?
പാല് വീടിന്റെ അടുത്ത് പശുണ്ട് അപ്പൊ അവട്ന്ന് വാങ്ങും.
ഓഹ്.
നല്ല പാല് കിട്ടും. കൂട്ടുപാലല്ലാണ്ടെ ചെലപ്പോ കടയിലേക്ക് ആഹ് അവടെ പശു ല്ലേ?
നമുക്ക് തൊട്ടടുത്തില്ല.
ആഹ് പശു കൊറവായിരിക്ക്യു ല്ലേ.
ഉംമ്.
ഞങ്ങള് ചെലപ്പോ ഇവടെ കറവ പറ്റിയിട്ടുണ്ടെങ്കി പിന്നെ ഞങ്ങള് പാക്കറ്റ് പാല് വാങ്ങും. പിന്നെ പാ ല് എഹ്മ് കൊണ്ടോവുന്നേന് മുന്നേ ആണെങ്കില് നല്ല പാല് കിട്ടും. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത കൂട്ടുപാലേക്കും കിട്ടാ. നല്ല കൊഴുപ്പുള്ള പാല്, ഓഹ് ശരി.
ശരി.